ആഹ്. എന്തൊക്കാണ് വിശേഷം.
നല്ലതന്നെ എന്താ അൻ ൻ്റെ വ വിശേഷം
ആഹ്. സുഖായിട്ട് പോവുന്നു.
ഏഹ്. ഫുഡൊക്കെ കയിച്ചോ?
ആഹ് ഫുഡ്ഡഴിച്ചു.
ആഹ്. കുട്ടികൾക്കെന്തേ?
അവര് ഉറങ്ങിയിട്ട്ണ്ട്.
ഏഹ്. ക്ലാസ്സില്ലേനൊ ഇന്ന്?
ആഹ്. ഇന്ന് ക്ലാസുണ്ടായിനു അവടെന്തെ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ആഹ്. ഫുഡൊക്കെ കഴിച്ചൊക്കെ കൊർചേരായി കെടന്ന്ട്ട് ഒർങ്ങി.
ഏഹ്. അഹ് ശെരി
പ്ല. സ്കൂൾണ്ടായതോണ്ട് ഷീണണ്ടായിറ്റേ.
ആഹ് ആഹ് ആഹ് പ്പരണ്ട് മാസം വെ ക്കേഷനായതോണ്ട് ഓൽക്ക് നല്ല സുഖേനല്ലോ അട്ച്ച് പൊളിച്ച് കയ്യേനല്ലോ വീട്ട്ല്
ആഹ് നേരത്തെനിക്കണോണ്ടേ
ആഹ് ആഹ്
നല്ലഷീണണ്ട്.
ആഹ്
പിന്നെന്തൊക്കെ
വേറെന്താക്കന്നല്ലേഎന്താകയിഞ്ഞ വർഷംപരിപാടികൂടിയിട്ടില്ലേയിനോ പരിപാടിൊക്കെന്നറിപ്പൊഈലാസ് റ്റ്ക്കാണല്ലോജനുവരികയിഞ്ഞ് ഫെബ്രുവരിമാർച്ച് ആര്തിലാണല്ലോ
ആഹ് ലാസ്റ്റിക്കന്നൊക്കെആഹ് ഭയങ്കരവെല്ല്യ പരിപാടിയൊക്കെയായിനുഓലത്
ആഹ്
രണ്ട്പരിപാടിക്കണ്ടയിനാൻ
ഏഹ് അയ്ശെരി
ഉം നല്ലടിപൊളിപരിപാടിരാത്രി പരിപാടിയിനിഒലത്
ആഹ്ആഹ് ചെറിയെമക്കളല്ലേഅവര്അവര്ടെ ആകളർ ഡ്രെ സുംകാര്യങ്ങളൊക്കെടുമ്പോംതന്നെ
ആഹ് നല്ലരസല്ലേ ലേറ്റാവുമ്പേ വേകയിഞ്ഞിനുട്ടാ രാത്രിപ റ്റരാത്രിആയിട്ടില്ലെങ്കിലുംമെ കയിഞ്ഞക്ക്ണ്. സമ്മാനംകൊടുക്കലുംഒക്കെ ണ്ടായിനു
ഏഹ്എത്രിസ്ഥപരിപാടിയെനി
ചെറിയെകുട്ടിയേൽക് ഒരിസം പിറ്റേന്ന് വല്ല്യകുട്ടിയെകെനു.
ഏഹ്ശെരി
ഉം അയിന് രണ്ടുസംമുമ്പ് സ്പോർട്സുംഅങ്ങനൊക്കെന്
ആഹ് ആഹ് ചെറിയമക്കള് ഓരെന്ത്കളിച്ചാലുംഅതൊരുനല്ല ര ഭംഗിയാണ് ഓര്ക്കാഡ്രസ്സ് ആയിക്കൊത്തമേ ക്കപ്പുംകാര്യങ്ങളൊക്കെ വരുമ്പോളേഅവര്പിന്നെണാലെ ഇപ്പൊക്കെ അനെ ചെറുപ്പം തൊട്ടേ നല്ല പരിചയയി കളിക്കല്ലേ
ആ ആഹ് ആഹ
ചെറപ്പം തിട്ട് ഫോണിൽ ഇങ്ങനെ കണ്ടുകൊണ്ടും കളിച്ചോണ്ടും ആയിട്ട്
ആഹ കൊറെക്കെ ഒൾക്കും മനസ്സിലായിക്കണ് ഒക്ക് അറിയ അങ്ങനെയൊക്കെയന്ന്. പിന്നെ നമ്മള് പഠിപ്പിക്കൊന്നും വേണ്ട ഫുള്ള് പൈസ കൊടുത്താലും ഓലെ തന്നെ ആൾക്കാരെ ഏൽപ്പിക്കാണ് പഠിപ്പിക്കാനൊക്കെ
ആ അതെ
ഞമ്മളൊന്നും അറിയണ്ട ടീച്ചേഴ്സ് ഒക്കെ നോക്കാണ്. നമ്മളന്ന് പോയി ഒന്ന് മാറ്റിച്ചു കൊടുത്താൽ മതി ബാക്കിയ ക കോലി കഴിച്ചു നോക്കൂ
ആഹ ഇപ്പൊ അങ്ങനെ തന്നെയാണ് ഞമ്മള് രക്ഷിതാക്കള ഒന്നും അറിയണ്ട പിന്നെയാണ് അത് അ അവർക്ക് തന്നെ ഒരു ഇതൊക്കെ കളിക്കാനും തന്നെ നല്ലോണരിം
ആഹ് ആഹ് ആ ഫോണില ഓരോ റീലും ഇതും കാണണോണ്ടേ
ആ റീൽസ് ഒക്കെ കണ്ട് വളരുന്ന മക്കളായതോണ്ട് ഇപ്പൊ പെട്ടന്ന് ഒൽക്ക്‌ തന്നെ എല്ലാത്തിനും കഴിയും.
ഉം പാട്ടായാലും അല്ലേതും
രക്ഷിതാക്കൾക്ക് ഇണ്ടാവില്ല ടീച്ചേഴ്സിനും ഉണ്ടാവില്ല പഠിപ്പിക്കാന്.
ആഹ് ആഹ് ഓലെന്നെപ്പോ ഒരു ഇതൊക്കെ പഠിച്ചും എങ്ങനെ ആയാലും ഫോണില് പണ്ടത്തെ കുട്ടികളെ പോലൊന്നും അല്ല ഇപ്പോ
ആഹ ആഹ പിന്നെ ഗസ്റ്റുകൾ ആരെേങ്കിലും ഒക്കെ വന്നിനെയോ?
ആ ഒരാള് സിനിമ ഒരു പാട്ടുകാരൻ ഇണ്ടായിനി അവരടെ കൂടെ കൊറച്ച ആൾക്കാരും കൂടിയണണ്ടുള്ള
ആഹ് ആഹ്
ആഹ് അങ്ങനെള്ള ആളെനി
ഏഹ് അയ്ശരി ഇവർക്കും അങ്ങനെ വലുതും അതേ അതേ രണ്ട് ദിവസത്തെ പരിപാടനി എൽ കെ ജി കുട്ട്യാൾടെ ഒരു ദിവസവും വല്യ മറ്റാത്തൊരു ദിവസത്തേക്കാണ് ഇനി പരിപാടി വല്യ കുട്ട്യാത് രണ്ടു ദിവസം അങ്ങനെ മൂന്ന് ദിവസത്തെ പരിപാടനി
ഏഹ് ആഹ് അത് ശരിയ രാത്രി പരിപാടിയെനു
ആഹ് ആഹ് രാത്രി പരിപാടിയന്
ഏഹ് അയ്ശരി അപ്പൊ ഒന്നും കൊണ്ടും കാണാൻ രസയിക്കാരോ
ആഹ്
ലൈറ്റും കാര്യംക്കെ
ആഹ് അതെ പിന്നെ അവർത് പറഞ്ഞാല് നല്ല ഈ ഗസ്റ്റളെ വന്നിതി ഈ വാപ്പു വളി പറമ്പ്ണ്ടല്ലോ അതിന്റെ ടീംസളേനു വന്നീനതെ നല്ല ഭംഗ നല്ല രസ കാണാന് ഒരു ഒരീസം ഫുള്ള് പരിപാടി ഒരു ദിവസം ഫുൾ ഈ ഗാനമേളെനി
ആഹ്
അതൊണ്ട് നല്ല രസണ്ടനി പരിപാടിയോക്കെ ഉഷാർ പരിപാടി ആഹ് ആഹ് ഞങ്ങള് കാണാൻ പോയിനി മൂന്ന് ദിവസം കാണാൻ പോയിന്
ഏഹ് അയ്ശരി മകന്
നമ്മൾ രക്ഷിതാക്കൾക്കുള്ള ഫുഡ് കാര്യങ്ങളും അതും അവിടെ തന്നെ ഉണ്ടായിനു
ആഹ് അവിടേം അങ്ങനെ തന്നെനു രാവിലെ മുതലും തുടങ്ങിട്ടേ രാത്രി വൈകുന്നേരം രാത്രിക്കുള്ള ഫുഡ് വരെ ഉണ്ടായിനു
ആഹ്
അതുകൊണ്ട് കുട്ടിയാളീം കൊണ്ടുപോയാലും ബുദ്ധിമുട്ടില്ല ചെറിയ മക്കളെ മറ്റും പോകുമ്പളേ
ആഹ് ആഹ് അതെ
കൊടുക്കാനുംവള്ളം കൊടുക്കാനായാലും ഫുഡ് എട് എ ന്നമുക്ക് എത്ര ആവശ്യത്തിന്ണ്ടെങ്കിലും ഒക്കെ പോവാനൊക്കെ സൊസുഖയ്നി
ആഹ്, ആഹ് പിന്നെന്നേ ഇപോര് ഇപ്പൊ രക്ഷിതാക്കൾക്കടകല്ലെ ഫുഡ് അതെന്നേന്നല്ലേ സാധാ ചോറ് കാര്യങ്ങളൊന്നൊല്ല ന്നല്ലേ ഉഷാറില് ന്നേ ഇത് നെയ്ച്ചോറ് ചിക്കെൻകറി ഒക്കെ ആയ്ട്ട്
അതെന്നെയ്നി ഇവടിം ആഹ് വേൻവൈകുന്ന് അന്തിക്കുള്ളതൊക്കെ ഒര്ഏഴ് മണിയ ആപ്പോത്തിന് വേൻ കൊട്ത്തുകണ്ടേ കുട്ടിയാൾക്ക് പരിപാടിക്ക് വല്ല്യാ കുട്ടിയാളൊക്കെ ഒയ്ച്ച് അങ്ങനെയ്നി
ഉം ഇപ്പൊക്കെഉഷാറാണ്.
ആഹ് രാ ആഹ് രാവിലെ അങ്ങൻത്തെന്നേ ഉച്ചാകുമ്പോത്തിനും സാമ്പാറും ചോറും ഓക്കെറെ അയ്ക്ക്ള്ള പായസൊക്കെ ഇണ്ടയ്നു
ആഹ് ആഹ് മുമ്പൊക്കെർഞ്ഞാല് മുമ്പൊക്കെറെ ഞമ്മക്ക് ഫുഡ് വീട്ടിന്ന് കൊണ്ടോവാ അല്ലെങ്കിൽ സ്കൂളത്തെ സാധാരചോറൂം അതിക്കെന്താ കുട്ടികൾക്ക് കൊടുക്കണേച്ചാ അത് കുട്ടികൾക്കെ ഇണ്ടാവൊള്ളൂ രക്ഷിതാക്കക്ക് ണ്ടാവൂലയ്നല്ലോ. ഇപ്പൊപിന്നെ പറഞ്ഞാല് ആഹ് ഇപ്പത്തെ കാലത് ഇപ്പത്തെ ട്രെൻഡ് അനുസരിച്ച് ഫുഡ് കെയാലും ന്നല്ലെഉഷാറിലെന്നെ അത്രക്ഷിതാക്കൾക്ക് അടക്കം അതേമാതിരി പരിപാടിക്കിന്റെ ഇടയിലെന്നെ ഒര്നാല് മണി അഞ്ച്മണിയൊക്കെ നേരത്തെരു പായസംതെര്ല്
ആഹ്
വെരുമ്പം വാണ്ടവർക്ക് വെള്ളം കൊടുക്കല് എല്ലാ പരിപാടീണ്ട് ഇപ്പൊ
അതോണ്ട് അമ്മക്ക് സുഖാണ് രാവിലെ പോയാല് കൊക്കെ കഴിഞ്ഞിട്ട് പോന്നാൽമതി സുഖാണ് എല്ലാസൗകര്യങ്ങളും തെരുമ്പളെയ്
ആഹ് ആഹ് ഇബടൊക്കെ രാത്രി പന്ത്രണ്ട് മണി ഒര് മണിയൊക്കെആയപ്പളാണ് പരിപാടി കയ്ഞ്ഞിട്ടുള്ളത്.
അയ്നുവ അതിനുള്ളത് തെര്ണ്ട്ഞമ്മക്ക് സ്കൂൾന്ന്
ആഹ് അതുവരെ ഞങ്ങൾനിന്നില്ലേ ഞങ്ങള് മക്കൾത്കഴിഞ്ഞപ്പോപിന്നെ ഞങ്ങള്പോന്ന്. പിന്നെ ഗാനമേളന്റെ അന്ന്പറഞ്ഞാല് അന്നൊരു പന്ന് പതിനൊന്ന്മണി വെരെ ഉണ്ടായിന് പതിനൊന്ന്മണി പതിനൊന്നരക്കെവെരെ ഇണ്ടായിട്ടൊള്ളയ്നി അതിന്ന് വന്ന് ഗാനമേള ഒറ്റക്കായതോണ്ട്. അപ്പൊപിന്നെ ഞങ്ങൾ വേഗംഅന്ന് വേഗംപോന്നു.
ആഹ് ഞാനുംഅങ്ങതെന്നെ ചെറിയ കുട്ടിര്ന്ന് ഉം കരഞ്ഞപ്പോ പിന്നേ വേ ആഹ് ഓന്റേത് കയ്ഞ്ഞപ്പോപോന്നു.
ആഹ് പക്ഷെ കുട്ടികള് കളിക്ക്ണ കാണുമ്പോ ഞമ്മക്ക് പെട്ടെന്ന് അവ്ട്ന്ന്
ന്നല്ലെ രെസാണ് ആഹ് ഓരോ ടീച്ചേഴ്സ് പഠിപ്പിച്ച്ണേ കാണുമ്പളേ എന്താഉഷാർ ഓര് ഓരോകളിയുംഒന്നും കൂടി ഉഷാറായി, ഉഷാറേകൂടിവെരാ. ഒക്കെ ചെറിയചെറിയ മക്കളൊക്കെണ് എന്താഉഷാറല് കൾച്ച്ണെറിയോ.
ആഹ് ഒക്കെ ടീച്ചെയ്സാള് പഠിപ്പിച്ചെടുക്കുവാണല്ലോ നമ്മള് രക്ഷിതാക്കൾപ്പോ ഒന്നുംഅറിഞ്ഞിട്ടല്ലല്ലോ.
ഡ്രസ്സായ വാടകക്ള്ള ഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഓലന്നെ ഏൽപ്പിക്കണ്.
ആഹ് ആഹ് ഡ്രസ്സ്പിന്നെ വാടകൊക്ക് ഇട് ക്കണം അപ്പെന്നെ രെസണ്ടാവൊള്ളൂ ഓലെവാടകഡ്രെസ്സും അയ് കില്ല മേക് മേക്കപ്പുംകൂടെ വെരുമ്പോളാണ് കുട്ടളെക്കളി ഭംഗി കൂട്ടുണത്. അത്ഞ്ഞി അവര് കളിച്ചിക്ക്ണോ ഇല്ലേന്നല്ല അവര് കളിക്കാതെ സ്റ്റേജിലിങ്ങനെ നിക്കുമ്പോതെന്നെഒര് മൊത്തത്തിലൊര് തിളങ്ണ ഒരഅവസ്തേണ് കാണാ
അം ആനോ അതൊക്കെഓല് ആക്കിടുക്കുകണ്ടല്ലോ ടീച്ചേഴ്സ്
ആഹ് ആഹ് അവരാണ് മേക്കപ്പ് ചെയ്ത് അവരെ തന്നെ മനസ്സിലാവൂല അങ്ങൻത്തെ രീതിയില് മേക്കപ്പും
ആഹ് അതിനുള്ള ആൾക്കാരെ നിർത്തിയാണ്ട് ഓല് ചെയ്യിപ്പിച് ന്നാലും പൈസ കൊടുത്താലും കുട്ടികള് കളിക്ണ്ടല്ലോ ഞമ്മള് പഠിപ്പിക്കുമ്പോ ഞമ്മള് പഠിപ്പിച്ചുമ്പോ ഓല് പഠ ച്ചൂല റെഡി ആവൂല ഭയങ്കര താണ് ഏതായാലും പോട്സിനൊക്കെ കൂടീനോ?
ആഹ് സ്പോർട്സ്നും കൂടിനി
ആഹ് അഹ് ശരി ഇവനും കൂടിയൊക്കെ ചെയ്തിനി
ഏ ഇവന് കൂടി ഇവനെ പിന്നെ യൂണിവേഴ്സിറ്റിക്ക് കൊണ്ടേയ്നി
ഏ അഹ് ശരി വെനും
അവൻ സെലക്ട് ചെയ്തിട്ട് സെലക്ട്യ്താണ്ട് അങ്ങനെ കൊണ്ടോയ്ന്
ആഹ് ആഹ് ആഹ്
പിന്നെ സ്കൂൾ തല ഇ എത് എന്താ സ്പോർട്സില് എല്ലത്തില് ഫസ്റ്റും കിട്ടിട്ടുണ്ട്
ഏ അഹ് ശരി ഓ ഏ ഇവന് എന്തോ ഒന്നില് സെക്കൻഡും ന്തോ കിട്ടിട്ടോള്ളൂ അല്ലാതെ ങ്ങനെ സ്പോർട്സ്ന്നെ അറില്ല ഇപ്പാ ഫസ്റ്റ് ടൈം ആയിട്ടേ
അഹ് അതെ
ഒക്കെ ചേ ഓരോര്ത്തരത് കണ്ട്ങേനെ പഠിച്ണു ആഹ് ഇല്ലല്ല ചെറയെ കുട്ടാളല്ലേ ഓൽക് ആദ്യയ്റ്റല്ലേ പ്പ എന്താ സ്പോർട്സ് ന്നുള്ളത് അറിണത്
ആഹ് ആഹ്
ഉം ഓരോര്ത്തർക്കോ രോ കളർ ജേയ്സെ ക്കെ ണ്ടായിന് ഗ്രൂപ്പോക്കെ ണ്ടായിനി
ആഹ് ആഹ്
അയ്നൻസെര്ച്ച് ഓരോ ക്ലാസസിന് ഓരോ ജേഴ്സി ഒക്കെ അട്പ്പിച്ച്
ആഹ് നല്ല രസാണ് കാണി ഓലെ കളിയൊക്കെ കാണാന് മക്കള ചെറയെ കുട്ടികളെ കളി കാണാനാ രസം വലിയോരെലാരെ റസ് അതാണ് ചെറയെ മക്കള്ത് അവരെ ആ കളീം അവരറിയാത്ത മതി ഓട്ടത്തിലായാലും നല്ല രസാണല്ലോ ഓടുമ്പോ ഒര് ഓലോര് വാത്തും മറ്റവര് ഒര് വാത്തും അങ്ങനെ ക്കയ്ക്കാണ്ടാണല്ലോ ഓടാ
ആഹ് ഓൽക്ക് അറിലല്ലോ ത് ഫസ്റ്റായ്ട്ടെല്ലേ അതെന്നെ ഫ്രോക്ക് ജമ്പിങ്ങിലൊക്കെ ഓല് നമ്മള് ഇര്ന്ന് ചാടാള്ളത് ഓല് കൊറെ കൊറേൻ കഴിയുമ്പോ കൊഴങ്ങുമ്പോ നീച് ഓടും ചെറിയ കുട്ടിയാളല്ലേ അങ്ങനെല്ലേ ഏതൊരു പ ത് ട്ത്ത്‌ക്ണ് പക്ഷെ ഏതോ ഒന്നില് കിട്ടിട്ടോള്ളൂ
ആഹ്
ഞ ട്ത്ത് കൊല്ലാകുമ്പോത്ത്‌ന് ഒന്നും കൂടോന്ന് മനസ്സിലാവും
ആഹ് അതെ അങ്ങനെന്നെ അങ്ങനെ കൂടെ കൂടെ ങ്ങനെ പഠിച്ചൊണ്ട് വെരൊള്ളൂ
ആഹ് അഹ് ശെരി പിന്നെന്തൊക്കെയാണ്
വേറെനി എന്താ പ്രത്യേകിച്ചൊന്നുംല്ല ആഹ് ഫുഡ് കഴിച്ചതാ ആഹ് ആഹ്
അഹ് ശരി
ക്കോട്ടന്നാല് അഹ് ശരി ഏ ല്ല ഓക്കേ എന്നാ
ന്നാ ശരി ന്നാല് ട്ടോ പിന്നെ വിളി
ആഹ് ആഹ്
ഓക്കെ